കേൾക്കണ്ല്ലേ
ആഹ് പ്പ കേൾ ക്കുന്നുണ്ട് മ്മക്ക് സുഖല്ലേ ഭക്ഷണംക്കെ കഴിച്ചാ?
ഭക്ഷണം കഴിച്ചില്ല ഞാന് നോമ്പോറ്റ്ണ്
അതെ
ഉം
ഒന്ന് മുതല് നോ അങ്ങനെ നോക്കല് തൊടങ്ങിട്ട്ണ്ടോ ഓക്കെ
പിന്നെ നിങ്ങള് വെച്ചോ
ആഹ് കഴിച്ചു
പിന്നെ
വീട്ടില് ആരൊക്കെ ഇണ്ട്
ഇവിടെ ഞാനും മക്കളും ഹസ്ബൻഡുഞ്ഞൊള്ളൂ
ആ കുട്ടികളൊക്കെ സ്കൂൾ പോയിട്ട ഇണ്ടാവല്ലേ
ആ ഒരാൾ പോയിണ് ഒരാക്ക് ന്നില്ല ഒരാക്ക് വെള്ളി ലീവാ
ആ ആ
ചെറിയോന് അംഗൻവാടി പോയതാണ്
ഓക്കെ ഉം
പിന്നെ
ഉ എന്തേലും ചെയ്യ്ണ്ടോ ഉം കുട്ടികളില്ല
പിന്നെ ങ്ങളെന്താ ചെയ്യ്ണ് ജോലിക്കോവ്ണ്ടോ
ഞാൻ മദ്രസ ടീച്ചറായിട്ട് വർക്കെയ്യാണ് ഇവിടെ അടുത്തെന്നാ വീടിൻ്റട്ത്ത്
എത്രയിലാ പഠിപ്പിക്ക്ണ്. ഇല്ല, ഞാ ഒന്നും ചെയ്യ്
ആ ഞാന് ഒന്ന് മുതല് ആറ് വരെ
ഏ
ഉം
ഫുഡ്ഡെക്കെ കയ്ച്ചോ?
ആ കഴിച്ചു
ഉം ന്ന വീട്ടിലാരെക്കണ്ട്
ന്റെ വീട്ടില് ഹസ്ബെൻ്റ്, ഹസ്ബെന്റിൻ്റെ ഇമ്മ, ഇപ്പ, എളെ ആ രണ്ട് നാത്തൂന്മാരും
ആ
പിന്നെ, ട്രിപ്പൊക്കെ പോയൽണ്ടോ
ഏം
ട്രിപ്പക്കെ പോയിന്ച്ച ക്കേഷല്
ട്രിപ്പ് ആ എടക്ക് ഒന്ന് രണ്ട് ട്രിപ്പക്ക പോയ്
ആ
യങ്ങ് കുടുംബക്കാര കണ്ട്. അങ്ങനെ ആയിട്ടും പോയതാണ് എങ്ങനെ ഉണ്ടായു ഇങ്ങളെ വെക്കേഷനൊക്കെ.
ആ ഞങ്ങൾത് ട്രിപ്പൊന്നും പോയില്ല പോവാ കയിഞ്ഞില്ല പിന്നെ അങ്ങനാണ്ട് പോണ ആളാ ട്രിപ്പ് പോവാൻ കയ്യലില്ല എല്ലാ പോവലില്ല
ആ
പിന്നെന്താ?
ആണെങ്കി
ഉം
എ ലോങ് ആയിട്ടാണോ അങ്ങനെ പോ
ആ പോകുമ്പോ ആ ആല ഒന്ന് രണ്ടെക്കെ പോയിണ് ആലപ്പുഴ കൊടെക്കനാ... നാല് അങ്ങനൊക്കെ പോയേണ്
ഉം കൂടുതലങ്ങനെ തണുപ്പുള്ളോട്ത്തൊക്കെ പോകാം
ഇവിടടുത്ത്ക്കന്നെ പോവാ ഇഷ്ടം കെടെകനാൽകെക് പോയിന പക്ഷെ അവ്ടല്ല തണുപ്പാക്കെ പറഞ്ഞ് ഞങ്ങള് പോയന്ന് തണുപ്പൊന്നുല്ല നല്ല ചൂടേനി
അതെ
ഉം ഓരോ വീഡിയോലൊക്കെ കാണുമ്പോ നമ്മള് നല്ല താണ് പിന്നെ ആ എന്നിട്ട് അതിനുള്ള കേട്ടും സെറ്റെറും ഒക്കെ കൊണ്ട് പേയിന് എവിടെ പെരും ചൂട് ഹ്.... വെറുതെ ലഗേജൊക്കെ പാടെ കൊണ്ടു പേയി എന്നല്ലാതെ
എ
അന്ന് പെരുംചൂടാര്ന്നു
എനിക്കോ
ആ ഫുഡ്ന് എന്തെന്നു സ്പെഷ്യല്
ഇന്ന് ബീഫും പൂളിം
ഏ വെള്ളിയാഴ്ചക്കെ എന്തെങ്കിലും ഇണ്ടാക്കോ
വെള്ളിയാഴ്ച അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനൊന്നും ഇണ്ടാക്കലില്ല
ഏ
അത് ശെനി ഞായറ്കളിലൊക്കെ ഇണ്ടാക്ക ചെൽപ്പോ
ഏ ഇന്ന് പിന്നെ തേങ്ങാച്ചോറും, ചിക്കൻ കറിയും, ചിക്കൻ പൊര്ച്ചതൊക്കേനി
ആ ഏ വെള്യാഴ്ച്ച സ്പെഷ്യല്
ആ അങ്ങനല്യ ചെലെപ്പള് ഇണ്ടാക്കും അധികം ഇണ്ടാക്കല്ണ്ട് വെള്യാഴ്ചാവുമ്പോ അല്ല ചെൽ ചെല അപ്പൊ ഓല് ലീവേക്കാരം അപ്പ പിന്നെ അപ്പ അങ്ങനെണ്ടാക്കും
ഓക്കെ ഉ അങ്ങനെ കുട്ടികളൊക്കെ കുട്യളെ ള്ളൊക്കെ അങ്ങനെ പരിപാടികളൊക്കെ ഇണ്ടോ ഇപ്പൊ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ ആയതോണ്ട്
ഇപ്പ ഐന്റെ മൂട്ടിലന്നെ വേൾഡ് കപ്പിന്റെ ആ അന്ന് സ്കൂള്ള് പരിപാടി ഇണ്ടായിന് ഇവിടെ അടുത്ത്പ്പോ ഐന് ജേഴ്സിയും ബൂട്ടും ഒക്കെ വാണം പർഞ്ഞ് ആക്കെ കൊണ്ടു പോയീനി
ഹസ്ബൻഡ് എന്താ ചെയ്യ്ണെ
അവര്ക്ക് റൂഫി വർക്കാണ്
ഉം
ഉം
ഉം
അപ്പന്ന് ലീവാണ് ചെല വെള്ളിയാഴ്ചകളിലൊക്കെ ഇണ്ടാവേണ്ട് ഇന്ന്പ്പാ ലീവാണ്
ആ പൊർത്ത് വൈന്നേരങ്ങളിലൊക്കെ എങ്ങട്ടേല് എറങ്ങാറ്ണ്ടോ
ഉം വീട്ടിര്ക്ക ഐനൊന്നും പറ്റാറില്ല ഒരാക്ക് മദ്രസ്ണ്ടാവും വൈകുന്നാരം
അതെ ഇങ്ങളെങ്ങനെ എന്താ എല്ലാ ഇങ്ങള് മാത്രള്ള ഫാമിലൊ അതോ എല്ലാരുണ്ടോ ഇമ്മിഇപ്പിം
ഒറ്റക്കാണ് ഞങ്ങള് ഇമ്മി ഇപ്പൊക്കെണ്ട് പക്ഷെ ഓല് തറവാട്ടിലാണ് ഞങ്ങള് ഇവടെ സ്വന്തം വീടാണ് ആ ആ ആ
ഉം ശെരി ഉം ഇങ്ങള് വേറെന്തേലും ചെയ്യേണ്ടോ സമയം സ്പെൻ്റെയ്യാ വേണ്ടീട്ട് ഓൺലൈനായിട്ട്
ഓൺലൈനായിട്ടുംല്യ ആദ്യ ഇല്യ ചെയ്തീല്ല ഇവിടെ അങ്ങനെ ഒരു കമ്പ്യൂട്ടറിന്റെ ഇത് ഇണ്ടായീനി ഐന് പോയീനി കൊർച് ഒരു മാസം അത് പിന്നെ കഴിഞ്ഞുംചെയ്ത് ഞാൻ പ്ലസ് ടു വരെ പഠിച്ചേ
ഉം പ്ലസ് ടുന്നായിര്ന്നോ മേരേജ്
ആഹ്
മാര്യേജ് കഴിഞ്ഞിട്ട്പിന്നെങ്ങനൊന്നും
പിന്നെ പോവാൻ കഴിഞ്ഞതുല്ല
ആഹ്
പിന്നെ അന്നൊന്നും പഠിപ്പിക്കണ അതോ വല്യേരുതൊന്നും
പഠിപ്പിക്കാനങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാലോ
അന്ന് കൊറേ ചോദിച്ചീന് അപ്പ വിട്ടില
അതെ
ഉം ഇപ്പ അങ്ങനെ വിചാരി എന്തിനേയും പോയാ മത്യായിന്നു പ്പോൽക്കും താല്പര്യ ഹ് ഹേ
ഹാ അന്ന് നമ്മക്ക്ക്ക അത് അത്രൊക്കെ തോന്നൂല പിന്നെ പിന്നെ എല്ലാരും നെ ചെയ്യുമ്പോ എന്തെലൊക്കെറ്റ് വരുമാനമാർഗം
ആഹ് അതന്നെ ഇപ്പങ്ങനെ വിചാ ചാരിക്കും എന്തിനേയും പോയാലോന്ന്
ഉം എന്തിനേലും നോക്കിയിരുന്നോ
നോക്കിയില്ല ഇൽ ആ ഒരു മാസം ഇവിടെങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ എന്തോ അതിന്റെന്തോ ഒരു ത് ബേസിക്ന്നെ തോന്നുന്നു ആതന്നെ അതിന് പോയിരുന്നില്ല പിന്നെ പിന്നിം ഇണ്ടായിന് അത് പിന്നെ പോയിട്ടുംല്ല പിന്നെ പോകാ കഴിഞ്ഞതല്ല അന്ന് മോന് പിന്നെ അംഗൻവാടി ലൊന്നും പോവല് തൊടത്തില്ലെന് അപ്പ പിന്നെ ഓനെ വിട്ട് വീട്ടിലാക്കി ഇബലടത്തൊക്കെ ആക്കി അങ്ങനെയൊക്കേണ് പോവല്
ഉം എന്തെങ്ങളെ ഹോബികള് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ട
അങ്ങനെ ബുക്കൊക്കെ വായിക്കും ഞാന്
ഉം ടൈലറിങ് അങ്ങനെ എന്തേലും അറിയോ
ആഅറീല അതേറ്റെ പഠിച്ചിട്ടൂല്ല
ആഹ് ഞാനും പഠിച്ചിട്ടില്ല ഹ് ഹ് ആ ഇങ്ങനെ കമ്പ്യൂട്ടർ കോഴ്സിന് ഞാൻ തേപോലെ പോയിരുന്നു ഡി ഡിസി തീയ പറഞ്ഞിട്ടൊരു കോഴ്സേരുന്നു ആറുമാസത്തെ അത്കഴിഞ്ഞു ഞയില് ജോബ്ങ്ങക്കുംങ്ങനെ കൊടുത്തിട്ടിരുന്നു എന്തേലും അപേക്ഷ ഫലങ്ങളൊക്കെ കൊടുത്തിട്ടിരുന്നു നമുക്ക് വരുന്ന ഇതൊക്കെ കുറേ ദൂരെയാണ് പത്തനംതിട്ട കൊല്ലം കൊച്ചി ഒക്കെ ആയിനിട്ട് നമ്മളവിടെ എടുത്തൊക്കെ കിട്ടാണെന്നുണ്ടെങ്കി നമ്മുക്ക് പിന്നിം പോയി പോരൊക്കെ ചെയാം
ദൂരെ ആവുമ്പോ മ്മക്ക് പരാ പോവാന് അതാണ്
അയിന്റെ പ്രശ്നം അങ്ങനെക്കായിട്ട് കുട്ടികളൊക്കെ എത്രയിലാ പഠിക്ക്ണ്
വല്യോന് ഏഴിലാ മറ്റോന് രണ്ടാമത്തോൻ നാലിലും
ഉം അതെ
ഉം ചർത് പിന്നെ അംഗനവാടിപോവും
ആഹ്
അങ്ങനെ
ഉം
മൂന്നും ആൺകുട്ടിളാണ്
ആഹ്
ഉം
ഉ
കൃഷിയൊക്കെ ഉണ്ടോ അല്ല സാധാ സ്കൂളാണ് ആ ആഹ്
ക്കെ ചക്കായിട്ടും മാങ്ങായി മയ ഇന്നലൊക്കെ നല്ലമായിരുന്നു എന്തോ ഭാഗ്യത്തിന് നല്ല ഒരു വെയിലൊക്കെ ണ്ട് രാവിലെ ഞാന് മദ്രസ് സേൽ പോകുമ്പോൾ മദ്രസൽ ടീച്ചറായിട്ട് പോന്നുണ്ട്.
ആഹ്
ഇ ആ ടൈമിലൊക്കെ ചെലപ്പോ നല്ല മഴേരിക്കും. ഉം നമ്മള് ഉ
അപ്പൊ എടുത്ത് ന്നെയാണോ മദ്രാസ
നടന്നു പോകാലേ ദൂരേള്ളൂ പക്ഷേ ഹസ്ബൻഡ് ആക്കി തരും. ഉം പെട്ടെന്ന് ആഹ്- സുബ്ഹ് ആഏഴ് മണി മുതൽ എട്ടര വരെ
ഹേ ഹേ
ഉം
പിന്നെ
ഞങ്ങളെ വീട്ടില് ചെടികള്
ചെടിയ ഒന്നുമല്ല ആദ്യൊക്കെ ഉണ്ടായിനി ഇപ്പൊ പിന്നെക്കെ പോയി പിന്നെയമക്കൊന്നും നോക്കിയില്ല പിന്നെ ആ കൃഷി വായ അങ്ങനത്തൊക്കെ ഉണ്ട്.
ഉം നിങ്ങളെ വീട്ടില് ആരൊക്കെ ഇണ്ട്.
എന്റെ വീട്ടില് ഇമ്മ ആങ്ങള അനിയത്തി ആങ്ങള ഗൾഫിലാണ്. അനിയത്തിനെ കല്യാണം കഴിച്ചു പ്പോമൂന്ന് കുട്ടികളണ്ട് പിന്നെ അനി ഒ ഓ ആൾക്ക് രണ്ട് കുട്ടികൾണ്ട് കല്യാണ കയ്ഞ്ഞ് ഇപ്പേ ഇമ്മീനാത്തൂനുണ്ട്‌ ഇപ്പേ ഓ
ഉം അനിയത്തി എന്തേലും ചെയ്യണ്ടോ?
ഇല്ല ആരൊന്നും ചെയ്യുന്നില്ല.
ഏ ആ ഒരു ടൈം ഐജാ ആയത് കൊണ്ട് എല്ലാരും.
ആഹ് മക്കൾക്ക് കല്യാണം കഴിഞ്ഞ് അന്നൊക്കെ പിന്നെ. അങ്ങനെയാണല്ലോ. ആ ഇപ്പൊക്കെ
ഉം
ഇപ്പൊക്കെ എന്തേലുംജോലി ആയിട്ട് മതി റിയാം കുട്ട്യാള്
ആഹ് പിതു പോലെ കെട്ടിച്ചാലും ജോലി പോണംന്നുള്ള പോലെ ആണോ അതിങ്ങ പേരും.
അതന്നെ
ഉം പിന്നെ വെറെ എന്തൊക്കെയ വിശേഷം?
ഉം ഒക്കെ
ആന്നെ കൊട്ടെ ആ ഇന്നാശരി. ഉം